ഹലോ
ആഹ് കേക്കില്ലേ ഓ ആഹ് കേക്കണ്ട്
ആഹ് എന്താ വിശേഷങ്ങളൊക്കെ
ഒക്കെ സുഖം അങ്ങനെ രാവില്ത്തെ മക്കളെ പറഞ്ഞയക്കലായ് കഴിഞ്ഞൊരു റിസ്കിലിരിക്കാണ്
അല്ലോല്ലേ
ആഹ് ഭയങ്കര തെരക്കന്നാണ് നമുക്കൊരു സെക്കൻഡ് എവിടേം നിക്കാനും ഇരിക്കാനും കയ്യാത്തൊരു മൂന്ന് മണി ക്കൂറട് കയ് അദ്ദേഹം മൂന്ന് മണിക്കൂറിന്റെ ഉള്ളില്
ഉം ചായ കടി പിന്നെ കറി ചോറ് കൂട്ടാന് എന്ന് പറഞ്ഞ പോലല്ലെ
അതെ ഉം ഒരു റെസ്റ്റ് ഒടിയു നമ്മളൊന്ന് നേരിരി ഇരിക്കൂലല്ലോ
ഇരിക്കൂല്ല ഓര് പോവോളം പാച്ചില
ഉം ഓലങ്ങോട് പറഞ്ഞയച്ച് കഴിഞ്ഞാ പിന്നൊരു ഫോണുവായിട്ടൊരു ഇത്തിരി നേരടിരിക്കും
അതെ കുട്ടികളൊക്കെ പോയോ
ആഹ് എല്ലാരും പോയി ഒക്കെ പോയി ഇത ഈ കൂട്ടം പറഞ്ഞ പോലെ തന്നെ ഞാനിപ്പോ ആ ഒരു തിരക്ക് കഴിഞ്ഞ് ഇപ്പ ഇങ്ങട്ട്
ഉ ഉം
ഒരാള് പോയിട്ടില്ല ഒന്ക്ക് സുഖല്ല
പനിയ പനി പെട്ടോ
പനിയില്ല പനിക്കണന്നുല്ല ഓനെ വെള്ള ത്തിന്റെ ഒരു അലർജി ഓനീ പിന്നെ പോഴീക്കൊന്ന് പോയി ഇപ്പൊ ഈ ഞായറാഴ്ച അതെ ഒന്ക് ഈ പോഴീത്തെ വെള്ളം ഉം തോട്ട്ത്തെ വെള്ളം അങ്ങനത്തെ വെള്ളങ്ങളൊന്നും ഒന്ക്ക് പറ്റൂല
ഏഹ് ആദ്യം അങ്ങനെ അലർജിന്റെ ആളാ
ആഹ് അതേ അലർജിന്റെ ആള ചളിയിലും ഒക്കെ അധികം കളിക്കാൻ പറ്റൂല അങ്ങനെയൊക്കെയണോനെ
ഉം ഉം
ചെറുപ്പം മുതൽ ചെറുപ്പത്തില് അങ്ങനെ ചളിക്കറങ്ങ മണ്ണ് കളിക്കണം അങ്ങനത്തൊരു ഇത് ഇണ്ടായിരുന്നില്ല അതോണ്ട എന്താന്നറിയില്ല
ആ ശരിക്കും നമ്മള് മക്കളെ മണ്ണിലൂടെ അതാ ഡോക്ടർമാർ പറ ചെ രിപ്പ്ടാതെ മണ്ണിലൂടെ നടത്തണം അതിലൂടെ മക്കൾക്ക് എന്തൊക്കോ കിട്ടാണ്ടല്ലോ
ആഹ ആഹ പക്ഷെ ഓന എന്താ പുറത്തക്കറങ്ങാണെങ്കി ചെരിപ്പ് ഇട്ടിട്ടേ നടക്കുള്ളൂ പിന്നെ മണ്ണിൽ കളിക്കണതൊന്നും ഇഷ്ടല്ല അങ്ങനെയൊക്കെ ഒരു ഇതെരുന്നു ർപ്പത്തില് ഇപ്പൊ ഓനീ ഈ പോഴീക്കും തോട്ട് ആഹ അതെ അങ്ങനത്തെരുഇതേരുന്നു ഇപ്പൊ പോഴേക്കും ഇത്ക്കൊക്കെ ഇങ്ങനെ എങ്ങനെ കൂ കൂട്ടാരപ്പം പോകുമ്പോ ഒനിക്ക് അപ്പ അങ്ങനെ രസാണല്ലോ അറങ്ങാനും കളിക്കാനൊക്കെ അങ്ങനെ കളിച്ച കഴിഞ്ഞാ ഒനിക്ക് ഇത് വന്നു ശരീരം മൊത്തം ഒരു ചൊറിച്ചിലും ആ ഒരു ചൊറിച്ചിലും ഒരു തടിപ്പും ഇണ് വരും അങ്ങനെ വന്നിട്ട് പ്പോ മൂന്നാലീസായിപ്പോ ആ കഴിഞ ഞറാഴ്ച പോയതാണ് ഓന് പോഴീക്ക് അതിന് ശേഷം വന്നതാണ് ഈ തണർപ്പ്
ഉം ഇപ്പ എത്ര വയസ്സായരേ അങ്ങനെ വരാൻ തുടങ്ങിയ
മോന് ഒരു എട്ട് വയസ്സ് അതായത് ഒരു നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കണ സമയത്തൊക്കെയാണ് ഒനക്ക് ഇങ്ങനെ ഈ പൊഴീലും ഇതിലൊക്കെ പോയി കളിക്കുമ്പോ ഇങ്ങനെ ഇത് കാണല് തോടങ്ങിയത് ഇത് എല്ലാ സമയത്തും വെക്കേഷൻ സമയം ആയാല്ലേ ഓല്ക്കൊരു ഫ്രീഡം ആ സമയത്താണ് ഓലെ ഈ നടത്തം
ഉം ഉം അതന്നെ ഇപ്പ പണ്ട് പണ്ട അങ്ങനെന്നുല്ലെനി ഇപ്പ മക്കള് ഈ മഴങ്ങട് പെയ്ത് കഴിഞ്ഞാൽ എവിടെ തോടോ കുളോ ഉണ്ടോ അന്വേ ഷിച്ചു മുണ്ടും അര കെട്ടി ഇങ്ങനെ പോവും ഉം
പോയിട്ട് ഇപ്പൊ എന്താ ഇപ്പൊ ഈ ഞായറാഴ്ച പോയിട്ട് പിന്നെ തുടങ്ങി ഓന്ക്ക് ആ ചൊർച്ചിലും ഇതും ഇനിയൊരു ലോശേണ്ട് അത് തേച്ച് കൊടുത്താ ചെലപ്പോ അങ്ങനെ പോകും ചെ ഇപ്പൊ അയ്ന് ഉള്ള്ക്ക് മരുന്ന തന്നെ ചെല്ലണം ഗുളികന്തേലും
ആ ഉം ന്നാലും ഇങ്ങനെ അനുഭവിച്ചാല് പിന്നെ ഓന്
ആഹ് പിന്നെയും പോവുയേ പിന്നീം പോകും അതന്നെയല്ലേ പിന്നീം പോവും അപ്പൊ കുട്ടിളൊക്കെ പാട കൂടുമ്പോ ഞാന് വള്ളത്തി കെറങ്ങൂലാന്നൊക്കെ പറഞ്ഞിട്ടേയ്ക്കാര്യം ന്നി ആ
ജീവ അങ്ങോട് പണയം വെക്കുകയാണല്ലോ ചെയ്യപ്പത്തെ മക്കള അതാണല്ലോ
ഓരൊക്കെ ഇറങ്ങപ്പോ ഓരും ഇറങ്ങി ന്റെ അപ്പുറല്ല ഓന്റെ കേടാ ഓനിക്കറിയാം
ആഹ് അതന്നെ അല്ല അവന് ആ കഷ്ടപ്പെടുന്നത് ആലോചിച്ചാ നമ്മള് വിചാരിക്കും പോയി ചൊറച്ചിലീന്ന് പറഞ്ഞാൽ വേറെ ഒന്നിന്റെയും മാതിരി അല്ലല്ലോ ചൊറച്ചില് ഇളകി കഴിഞ്ഞാല്
വന്നീന്റെ ശേഷേ അറിയുള്ളൂ ഇങ്ങനെ പോയിക്കണ് എന്നുള്ളത് പോകുമ്പോ ഇങ്ങനെ സ്വകാര്യം പറയുല്ലോ ഏതേലും ഫ്രണ്ട്സിനോട് ഒരിക്കലും പോകുകാന്നുള്ള ഇല്ല പോവാ പിന്ന വന്ന് വന്ന് കഴിഞ്ഞാൽ ഇക്കാരം ഇങ്ങനെ പോയിക്ക്ണു എന്നുള്ളത് പറയാനാ എപ്പൊ ഇപ്പ ആ ഒരു ഇതിലാണ് ഇപ്പം അത്കൊണ്ട് ശരിക്കങ്ങട് മാറീട്ടില്ല അപ്പൊ ഇന്നു കൂടിയും വിടുന്നില്ല വിചാരിച്ചിട്ട് ഇന്നും കൂടി മരുന്നൊക്കെ തേച്ച് ഗുളികേക്ക കുടിച്ചൊന്ന് നോക്കാന്ന് വിചാരിച്ചിട്ടാ
മ്മ് അത് ഇപ്പോല് മറക്കൂല അത് മാറി കഴിഞ്ഞാൽ
ഇത്ര ദിവസം ഒന്നും നിക്കലില്ല ഇതിപ്പോ ഇത്രയും ദിവസമായിട്ട് മാറണം മറ്റേ ഒരു രണ്ടോ മൂന്നോ ദിവസം അങ്ങനെ ഇതായിട്ട് പിന്നാണ് മാറും വലിയ കുഴപ്പം ഇണ്ടാവൂല
ഉം ഉം അത്ങ്ങട് ഓല് എന്താ ഡോ ക്ടർമാറങ്ങട്ട് പറയുന്നത് എന്താണ് ഇങ്ങനെ കഴിയുന്നതും അത് കുറക്കാനാണ് പറഞ്ഞത്
ഓര് അതൊന്നും അങ്ങനെയൊന്നും പറഞ്ഞില്ല പിന്നെ ഡോക്ടർ പറഞ്ഞു ഇനിയും അങ്ങനെ വെള്ളത്തിക്ക് പിന്നെ എന്താ വെച്ചാല് മഴ പെയ്ത് ശരിക്കും ഇങ്ങട്ട് ഇതായിട്ടില്ലല്ലോ ഈ വെള്ളം ഒന്ന് ശരിക്കും ഒലിച്ചു പോയി ഒന്ന് റെഡി ആയിക്കണമെങ്കി തന്നെ അത്ര പ്രശ്നം ഇണ്ടാവൂല്ല ഇതിപ്പോ അങ്ങനെ ഇല്ലാത്തൊണ്ട് ഇപ്പൊ മരുന്നുണ്ട് തന്നിട്ട് ഒരു ലോഷന് എഴുതി തന്ന്ക്കണു പിന്നെ ഗുളികയുണ്ട് അതൊക്കെ കുടിച്ചിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കുറവില്ലെങ്കിൽ ഇനി കാണിക്കാൻ പറഞ്ഞിട്ട്
മ്മ് ചെലപ്പം ഇനി ഒരു സമ് ഇവര്ട വയസ് വരെ ഉണ്ടാവാ മതിയോ അങ്ങനാവുംഅങ്ങനെ ചെല അലർജി ഒക്കെ അങ്ങനെയാണ് ഒരു പ്രായം വരെ
ഉണ്ടാവും മ്മ് ഓന്ക്ക് അതുപോലെ ബീഫ് കൂട്ടിയാലും ചെറിയ പ്രശ്നങ്ങളുണ്ട് ചിക്കന് വല്ല്യ കുഴപ്പല്ല ബീഫ് കൂട്ടിക്കഴിഞ്ഞാലും ഇങ്ങനെ
ഹിന്ദിക്കാർക്ക് ബീഫ് ഭയങ്കര ബീഫ് ചെമ്മീൻ കട്ക്ക കൂന്തൽ ഇത് അതുപോല്ത്തൊക്കെ കൂട്ടിയാല് ഭയങ്കര പ്രശ്നാണ് ചെലയ ചെല അലർജിക്കാർക്ക് കേട്ടോ
ആഹ് അതെ
എന്റെ മോക്ക് എന്റെ മോക്ക് ഇതേമാതിരി അലർജി ഉണ്ട് തുമ്മല് ഒന്നും ഇല്ലേനു ഒരു കൊഴ പ്പം ഇല്ലേനു പെട്ടെന്നീല് പത്താം ക്ലാസ് പഠിക്കുമ്പോളാണ് ഞാൻ തുമ്മലിന്റെ ആളാണ് പക്ഷെ ഞാന് ക ട്ടിന്റെ ചോട് ഇങ്ങനെ മാറാല അങ്ങനെയൊക്കെ തട്ട പൊടി തട്ടാനുള്ളതൊക്കെ ഇപ്പം ഞാൻ ഓളേനു ഏൽപ്പിക്കല് അങ്ങനെ ഓക്ക് പത്താം ക്ലാസ് അന്ന അങ്ങട് തുടങ്ങി അത് വരെ ഒരു കൊഴപ്പം ഇല്ല അതിപ്പോ അത എന്തോ ഒരു അലർജിയാണ് അപ്പ ഇത ചെമ്മി ചെമ്മീൻ കൂട്ടിയിട്ട് നാളെ ഇതേമാതിരി ഉം പിന്നെ കൊഴപ്പോം ക്ഷീണോം ഛർദിയും എന്തക്കോ തകരാറ് ഇപ്പൊ ഡോക്ടറെ കാണിച്ചപ്പം പറഞ്ഞ് നീ ചെമ്മീനൊന്നും ഇപ്പളൊന്നും കൂട്ടണ്ട അത് ചെല അലർജിക്കാർക്ക് ചെല സമയത്ത് പറ്റൂല ശ്വാസം കിട്ടായ്ക വരില്ല
ആഹ് ശ്വാസം മുട്ട് ലെ
ഇഷ്ടം പോലെ കൂട്ടിന് ആളാണ് ഇപ്പൊ ഈ പ്ലസ് വണ്ണ് കഴിഞ്ഞതിന്റെ ശേഷമാണ് ഇപ്പ ആഹ് ആഹ് പ്രശ്നം വന്നത് അത് വരെ ഒരു കൊഴപ്പുല്ല
ഓഹ് അഹ് ശെരി ഈ പറഞ്ഞ പോലെ തന്നെ അലർജിന്റെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഇതുവരെയൊന്നും ഉണ്ടായിരുന്നില്ല അലർജിക്ക് ഏഹ് ഇനിയിപ്പോ പൊടിയോ എന്ത് തട്ടിയാലും ഒരു കൊഴപ്പണ്ടായില്ല ഇപ്പൊ ഇനിക്കും തുടങ്ങിക്ക്ണു ആ ഒരു പ്രശ്നം
മ്മ് അതൊരു പ്രായം ഒരു ഒരു പത്ത് മുപ്പ് ഒരു മുപ്പത്തഞ്ച് വയസ് കഴിഞ്ഞാല് തുടങ്ങും തോന്നുന്നുണ്ട് ഒരു വിധം നമ്മ പ്രധി പ്രതിരോധ അങ്ങട്ട് ന വിക്കുമ്പോളാണ് തോന്നുണ്ട് അങ്ങനത്തെക്കെ ഞാനൊക്കെ പിന്നെ ചെറപ്പം മുതലേ അലർജിന്റെ ആളാണ്.
ആഹ് നിക്ക് കുയപ്പണല്ലേ ഇപ്പൊ എനിക്ക ഇപ്പ തന്നെ
ഭക്ഷണത്തിന് ഒരു പ്രശ്നുല്ല കേട്ടോ ഏത് ഭക്ഷണം കഴിക്ക ഇത് ഈ തുമ്മല് അങ്ങനത്തെ ചെറുങ്ങാനള്ളൂ പൊടി തട്ടുമ്പോം ഫാന് പറ്റൂല ഏ സി പറ്റൂല.
അങ്ങന തന്നെ പെട്ടന്ന് രാവിലെ ചെലപ്പോ നീ ചുര്നോട് കൂടിങ്ങിട്ട് തുമ്മല് തുടങ്ങും ആഹ് അത അല്ലെങ്കിൽ കുളി കഴിഞ്ഞണ് കേറി വരുന്നോടി കൂടി
ഇപ്പോളാണ് ഇപ്പോണ് ഭയങ്കര കടപ്പം കൂടിയത് ഉള്ളിന്റെ സ്മെല്ല് പറ്റൂല. കുക്കറ് വിസലഊതുന്നു ഇപ്പൾ നമ്മൾ ഒരു കടലക്കറി ഒക്കെ വരക്കുമ്പൾക്ക വിസലൂതുമ്പ ഒരു മസാല സ്മെല് ഉണ്ടാവുമല്ലോ?
ആഹ് ഉം
ആഹ് അതൊന്നും ഇപ്പ പറ്റൂല തുമ്മലോട് തുമ്മല് അതുപോലെ അടുപ്പ് തീക കത്തിക്കുമ്പോ ആ വെണ്ണി വെണ്ണീരൊന്നട്ന്ന് നമ്മള ഇങ്ങോട് വരുമ്പോ പറയുമ്പോൾ മൂക്കൊക്കെ കെട്ടിട്ടാ വാര് നാലും അത് അവിടെ ആഹ് എങ്ങനെങ്കിലും അത് തുമ്മും
ല്ലെ ശെരിയാ അത് പോലപ്പോ എനിക്ക് തുടങ്ങട്ടുണ്ട് ഞാൻ പ്പൊ ഡോക്ടറെ കാണിച്ച് അതിന് ഗുളിക കുടിക്കണ്ട്.
ഉം അതാ ഗുളിക കുടിക്കുമ്പോ ഒരു കൊഴപ്പുണ്ട എവിടെ ആയുർവേദ കാണച്ചേ?
ആഹ് ആയുർവേദണ്. അയ്ന് ആഹ് നല്ല കുറവുണ്ട് പിന്നെ എനിക്ക് അങ്ങനെണ്ടായിട്ടില്ല ഞാൻ ഗുളിക കുടി കുടിക്കൽ തുടങ്ങീട്ട് ഇപ്പൊ ഒരു രണ്ടാഴ്ച ആയിട്ടള്ളൂ ഗുളിക കുടിക്കാൻ തുടങ്ങീട്ട്.
ഇപ്പണ്ടല്ലോ ഗവൺമെന്റ് ആയുർവേദം അങ്ങനെ?
അല്ല ഗവൺമെന്റല്ല പ്രൈവറ്റ് ആയിട്ടന്നെ അങ്ങനെ കാണിക്കലൊടങ്ങിട്ട് ആ ഗുളിക മൂന്നു നേരം കുടിക്കാണ്ട് രണ്ട് ഗുളിക. വച്ചിട്ട് പിന്നെരു മരുന്നുണ്ട്. മരന്ന് ഈ കഫക്കെട്ട് അങ്ങനത്തെക്കെ നീങ്ങി പോകള്ള മരുന്നൊറ്റാണ് പക്ഷേ ഈ ഗുളിക കുടി ക്കലോടങ്ങീട്ട് ഒരു കുഴപ്പല്ല.
ആഹ് പക്ഷെ അത് കേടില്ലാത്തതാണ ഞാനത് കൊറേ ഹോമിയോ കാ ചിണ് പക്ഷെ ഒന്നും മാറില്ല ഓഹ് അയിന് മാ ഇംഗ്ലീഷ് മരു ഇംഗ്ലീഷ് ഡോക്ടറെ കാണിച്ച ഡോക്ടർ ഇംഗ്ലീഷ് മരുന്ന് അത് കുടിക്കുമ്പോ ഒരു കുഴപ്പൂണ്ടാവൂല.
ആഹ്
എന്ത് കാട്ടിയാലും നമുക്ക് പക്ഷെ ആ ഗുളിക ങ്ങട്ട് നിർ യോ അതോടകൂടി പിന്നീന്തോടുങ്ങും സ്പ്രേ ഒരു സ്പ്രേ ഒക്കെണ്ട ആ സ്പ്രേ ഒക്കെ ഒരു കൊയ് പുല്ല അലർജി ഉള്ള ആളെ അല്ല എന്ത് പൊടി പാറിയാലും കൊഴപ്പില്ല.
ആഹ് പക്ഷെ ഇംഗ്ലീഷ് ഗുളിക പ്പ നമ്മള ഇങ്ങനെ കുടിക്കണത് അത്ര നല്ലതല്ല.
ഞാനത് നിർത്തി പിന്നെപ്പോഴ സൈക്കലാണ് അപ്പ അങ്ങനെ എന്ത് കാട്ടിയിട്ടും കാര്യമില്ല കുറേ അയ്ൻ്റെ വൈത്തല നടന്ന് ഇപ്പോൾ അങ്ങനെ മെയിന്റയില്ല ഫാനിനാണെങ്കിൽ തല മൂടി കെട്ടിട്ട് കിടക്കും
മ് ഞാനിത് തുടക്കത്തിതന്നെ എനിക്കിപ്പോ തുടങ്ങീട്ട് ഒരു രണ്ട് മൂന്ന് മാ യിട്ടുള്ളൂ അപ്പൊ ഞാന് വേഗം ഡോക്ടറെ കാണിച്ചു. പിന്നെ ഇംഗ്ലീഷ് ഡോക്ടറെ കാണിക്കാൻ നിന്നില്ല ഇനിയിപ്പോ അത് ഇംഗ്ലിഷ്മരുന്നത്ര എനിക്ക് ഇംഗ്ലിഷ്ഗുളിക കുടിച്ചഴഞ്ഞാ ഭയങ്കര ഷീണ പിന്നെ അന്നത്തെ ദിവസം ഒന്നിനും കഴിയില്ല ഇങ്ങനത്തെ ഗുളികാന്ന് പറയുമ്പോ സ്ഥിരം കുടി
ആഹ് ഭയങ്കരാണ് പക്ഷെ ഞാനുണ്ടല്ലോ ഇപ്പെന്താ? പരിവാടി നമ്മക്ക്ണ്ടാവൂലേ കാര്യയിട്ട് എന്തെ പരിവാടി അതൊക്കെ ഒര് ചെറിയെരു നീളൊള്ള ചെറിയോരു ഗുളികയുണ്ടല്ലോ അലർജിന്റെ അതുണ്ടെങ്കി നാളെപ്പോവെടെങ്കിലും ഒര് പരിവാടി അടി അങ്ങനെ എന്തൊണ്ടങ്കില് ഞാന് രാത്രിയെടത്ത് കൊടു
അപ്പൊ അലർജീന്റ ആഹ് അലർജിന്റെ ആഹ് കുളിക കുടിക്കുമ്പുണ്ടല്ലോ നല്ല ക്ഷീണയ്ക്കാരം
ഉം ക്ഷീണം ഒറക്കാണ് എന്തൊര് കണ്ണ്ങ്ങനെ താനെ മാളിപ്പോ ഇങ്ങനെ നമ്മള്ങ്ങനെ ഒരു ഫോൺ നോക്കുവാണെങ്കിൽ പോലും നമ്മളവിടെ ഉറങ്ങിപ്പോയിണ്ടാവും പക്ഷെ രാത്രി കുടിച്ചാൽ ആഹ് രാ ത്രിയതോടു കൂടി കയിട്ടോ പകല് വല്ലാ ഉണ്ടാവില്ല നമക്ക്ഒരു പകലൊക്കെ കുടിച്ചിക്കണെങ്കിലാണ് നമുക്ക് ഒന്നിനും വയ്യ
പ്രശ്നത്തി ഞാന് എന്തറ്റീന്നോ ഇന്നലെ ഈ ഡോക്ടറെ കാണിച്ചു അങ്ങനെ കുടിച്ചോണ്ടിരി ക്ക്ണണ്ട് ഞാന് മൂന്ന് നേരം ഒന്നും കുടിക്കൂല പിന്നെ രണ്ട് നേരൊക്കെ കുടിക്ക്ണോള്ളൂ രാവിലേം വൈകുന്നേരം അങ്ങനെ കുടിച്ചാ തന്നെ നല്ല കൊറവുണ്ട് ഒര് മാസ ത്തിനുള്ള ഗുളിക വേടിച്ച് പോന്നിട്ട്ണ്ട് എന്നാ ശെരിന്നാ ഞാന് വിളിക്കാ
ആഹ് ആയിക്കോട്ടെ എന്നാ ശെരി